ക്ക്ണെണ്ടൊ
ആഹ് കേൾക്കെണ്ട് അവിടെ കേൾക്കെണ്ടോ
ആഹ് കേൾക്കണ്ട് എന്തൊക്കെ സുഖല്ലേ
ഓഹ് സുഖം അങ്ങനെ പോന്നു അവിടെയോ
ആഹ് സുഖാണ് അൽഹംദുലില്ല അവിടെ ആഹ് കിടക്കാറായൊ കിടന്നിട്ടുണ്ടാവല്ലേ
ആഹ് എല്ലാരും ഒറങ്ങി ഞാണ്ട്
ആ ആ ആ ആ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവൂലേ.
ആ ഒരു മോ ഒരു മോനൊള്ളൂ.
ആ മോനോള്ളോ ആ. എനിക്ക് മൂന്നാളാണ്, എനിക്ക് മൂന്നാളണ്ട്. മൂത്തത്ത് ഏഴാം ക്ലാസ് പഠിക്കണ്. രണ്ടാമത്തെ രണ്ടാം ക്ലാസ് പഠിക്കണ്. ചെറുത് യു കെ ജി പഠിക്കണ്. അങ്ങനെയൊക്കെ. എന്തൊക്കെയാ,
ഇവിടെ എനിക്കൊരു മൂന്ന് വയസ്സായ ഒരു മോനാ മാത്രേ ഉള്ളൂ.
അപ്പൊ ഒ ഓ.
ഉം ഹസ്ബൻന്റെ വീട്ടിലാണെങ്കില്, ഏഹ് പോവാൻ വേണ്ടി ടീച്ചറ് ചോയിക്കെണ്ട് ഇതുവരെ പറഞ്ഞ അയച്ചിട്ടില്ല.
പറഞ്ഞെച്ചാൽ നല്ലതാണ്. എൽ കെ ജെ കുറച്ച് മ മക്കൾ തയ്ക്കോളും. എൽ കെ ജിക്ക് പോകുമ്പോൾ വലിയ മടി ഉണ്ടാവുല്ല. പിന്നെ അതേപോലെ അക്ഷരങ്ങള കുറച്ചൊക്കെ പഠിച്ചോളും.
ആഹ അപ്പൊ പഴയ മതില്ല അങ്കനവാടി.
ആ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്തോളും പ അഷ് അക്ഷരങ്ങളൊക്കെ. അത പിന്നെ നമുക്ക് വല്യ ബുദ്ധിമുട്ട് ണ്ടാവുല്ല. എന്റെ മോളൊന്നും അങ്കനവാടി പോയിരുന്നില്ല. അവള ഇവിടുന്ന് പോവാൻ കുറ ച്ച് ബുദ്ധിമുട്ടാണ് നമ്മള്ത് കുറെ നടന്ന് കയറ്റി കൊടുക്കണം. അപ്പൊ പിന്നെ. അതായപ്പോ ഞൻ പിന്നെ ബുദ്ധിമുട്ടായപ്പോ ഞാൻ പിന്ന പറഞ്ഞയച്ചട്ടുണ്ടായില്ല. അതുകൊണ്ട് നല്ലോണം അറിഞ്ഞിരുന്നു പഠിക്കാനൊക്കെ. എന്റെ അനിയത്തിന്റെ, ആ അനയത്തിന്റെ മ് മ അനിയത്തി അവന്റെ അവളെ കുട്ടിന അതായ മരിക്ക അംഗൻവാടി പറഞ്ഞച്ച ട്ട അവക്ക് ഇപ്പ, പഠിക്കാനൊക്കെ എളുപ്പോനും, എൽ കെ ജി ചേറുതാക്കി എല്ലാരും പെട്ടെന്ന് ക്യാച് ചെതിർ അക്ഷരങ്ങളാണെങ്കിലും ഒക്കെ ക്യാച്ച് ചെയ്ത് പെട്ടെന്ന് തീർത്തിരുന്നു. ആ അവക്ക് വലിയ ബുദ്ധി ബുദ്ധിമുട്ട്.
ഇങ്ങനെ പോയി തുടങ്ങിയാലെ, നേഴ്സറിയിലൊക്കെ പോയി ഇരുന്നോളൂ. കരച്ചിലൊന്നും ഉണ്ടാവില്ല.
ആഹ ശരിയാണ്. ഇവന് ഇതുണ്ട് പോവാനും പറയും രാവിലെ പറയും. എനിക്ക് വയ്യാ ഉമ്മച്ചി പോവാൻ വയ്യാന്നൊക്കെ പറയും. എന്റെല്ല എന്റെ അനിയത്തിന്റെത്. പക്ഷെ എന്താലും പോകും, പഠിക്കാനൊക്കെ ഉഷാറാണ് അനക്ക്. മാർക്കൊക്കെ ഫുൾ മാർക്കാണ് എല്ലാത്തിലും ഫുൾ മാർക്കാണ് അനക്ക്. എന്റെ മോള് പഠിക്കാന് ഭയങ്കര മടിയാണ്. പറയില്ല, എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് ടീച്ച ടീച്ചറിനൊക്കെ ഹോം വർക്ക് ചെയ്ത് വിട്ടെടുക്കുമ്പോള്, നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്ത് വിട്ടെടുക്കണല്ലോ. കുട്ടെടുക്കുമ്പോളൊന്നും വരില്ല. ഞൻ ഇവിടെയാ വാണ്ടെ ഞൻ പറഞ്ഞോള ഉമ്മി ഉമ്മിച്ചിക്ക് വേ പറന്നൊളന്നറിയും. ഉം.
ഉം.
ഇവിടെയൊന്നും പ ഇതാക്കൂല. വീടെ എടുക്കാൻ ഭയങ്കര മടിയാണ്. ആള് ഒരു ഷൈയാണ്, നൻ ഒരു നാണല്ല ആളാണ്. ആ ഭയങ്കര അവളെ ടീച്ചറും പറയും. ഭയങ്കര നാണാണ്. നാണകാരീതിയാണ്, നാണക്കാരിയാണ്.
ഉം.
അതിനെ വിളിച്ചാൽ വരൂല ആക്കെയന്ന്.
ഉം.
ഉം ഉം.
ഞാന ൺട്ട് ഓണ്ടയും മറ്റ ഏ ബി സീ ടി ന്റെ സാധനൊക്കെ മാങ്ങി കൊടുത്തി. ഇത് പറഞ്ഞു കൊടുക്കാണല്ല ഇങ്ങട്ട് പറഞ്ഞത്.
ആഹ് ഹ അതന്നെ. ഇവര് ക് ഇവൾക്ക് ഇതേമാത്തിരിക്ക് പഠിപ്പിച്ചിന്നെ പ പോയും ക്ലാസ് പോണന് മുന്നേ എ ബി സിയുടെ ഒക്കെ എയും ബിയും ഒക്കെ നല്ലോണം എഴുതിരുന്ന ആളാണെ. അപ്പൊ ഞാൻ വിചാരിച്ച് മേണങ്കി, ഇപ്പൊ നമ്മുക്ക് നമ്മള് പറഞ് കൊടുക്കുമ്പോ ക്യാച്ച് ചെയ്യണണ്ടല്ലോ. അപ്പ പ ഞാൻ വിചാരിച്ചു, പഠിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പെട് പെട്ടെന്ന്തായിക്കോളുന്നു ആര്. ഒക്കെ കണക്ക വെറുതെ. ഇവിടന്നൊക്കെ ചൊമരം ചൊമ്പരമളൊക്കെ എഴുതിരുന്നേ. അവള് ചുമരൊക്കെ എ ബി സി ടി ക്കെ ഒറ്റ എ ബി ഒക്കെ എയ്തും. എ ബി മാത്രേന്ന് പഠിച്ചിട്ടുണ്ടായിള്ളൂ. ഉം സ് ക്ലാസ് ചേർക്ക്ണേൻ മുന്നേ ഞാൻ ഇങ്ങനെ ഇവ്ട്ന്ന് സ്ലൈറ്റിലൊക്കെ എയ്തിച് എയ്തിപ്പിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഏയും ബീയൊക്കെ ചൊമര്മ്മെക്കെ പോയി എയ്‌തേര്ന്ന് കളറ് കൊണ്ട് ഇതൊക്കെങ്ങട്ട് ചീ തറിയെര് ചൊമരൊക്ക കേ കേടെര്‌ത്തീറ്റേ ഉംങ്ങെനെ കേച്ചിയ്ണ് കണ്ടപ്പ ഞാൻ വിചാരിച്ചു ഇന്നാല് പഠിക്കൊയ്‌ക്കാരം ആള് ഉഷാറേയ്‌ക്കാരംന്ന് ആര് അവടെ സ്കൂൾല് എത്തിയപ്പോ തൊടങ്ങീലേ
ഉ ഉം.
അഹ് ആ അവടെ എങ്ങനെ
ഞാന് ഈ പെൺ ഞാന് ഇവിടെ കൈയോണ്ടന്നെ ഏയ്‌തിപ്പിക്കാണ്ടി നോക്കീട്ടും ആളതല്ല ആള് കുത്തിവരി ഇട്ട്കാണ്ട് കളിച്ചും പ്പ ഞമ്മള് പറഞ്ഞൊട്ക്ക്ണത് ഇഷ്ടപ്പെട്ണില്ല്യ.
ആ അതലേ ഇത്പ്പോ അംഗൻവാടീല് ഇപ്പോ ഒരു വിധൊക്കെ എല്ലാരും അങനവാടിപ്പൊ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്ക്ണ് എ ബി സി ഡി ഒക്കെ പഠിപ്പിക്കൊല്ലോ അക്ഷരങ്ങളൊക്കെ അൻമാരിക്ക ആ അവൾക്ക് മലയാളൊന്നും തീരിം ആ ഇംഗ്ലീഷ് പിന്നിന്റെ മോൾക്ക് കൊറച്ചൊക്കെ അക്ഷരങ്ങളൊക്കെ അറിയ പക്ഷെ മലയാളം തീരെ അറീല ഇപ്പൊ യു കെ ജി ആവുമ്പള് അക്ഷരങ്ങളൊക്കെ നമ്മള് കൂട്ടി വായിക്കാണല്ലോ ഇണ്ടാവ ആ അപ്പൊ അക്ഷരങ്ങളൊക്കെ അതൊന്നുപ്പൊ ആ സി ബി കേരള സിലബസ് തന്നെയാണ് പ്രൈവറ്റ് ആണ്ന്നൊള്ളു പ്രൈവറ്റ് ആണ് പക്ഷേ കേരള സിലബസന്നെ
ഉം
ഉം പിന്നെ ഏ ആ അട്ത്താണ് അംഗനവാടിയൊക്കെ അട്ത്താ അടുത്താണെ പിന്നെ ഞങ്ങള് വിട് വിട് ആണ് ഒന്ന് ഒരു കണ ക്കിന് നല്ലത് ഒന്നും കൂടി കണ വിടാ നല്ലത്
ഞങ്ങക്ക് ഇസ്കൂൾ എൽ പി സ്കൂൾ അട്ത്താ
ആഹ് എൽ പി സ്കൂൾ ആഹ് ഇപ്പൊ പിന്നെ ചേർക്കാനായിറ്റ് ഇയ്യല്ലോ കുട്ടികൾ എൽ പി സ്കൂൾല്
ഇല്ല ഞാൻ പറയാ സ്കൂളൊക്കേണെങ്കിലും അട്ത്ത്ണ്ട് പക്ഷെ ഗവൺമെന്റ ആയതോണ്ട് ഇത് ഞാനിപ്പോ അംഗലവാടി ചേർത്താ തിബിയാന്ല് ചേർത്തിയാലോന്ന്ണ്ട് ഇന്നാ ഇസ്ലാമിക് ക്കായിട്ട് മുന്നോട്ട് പോവും
ആഹ് ഇപ്പൊ ഓപ്പൺ ആയിലേ ഓപ്പൺ ആയിലേ ഇപ്പ അത് ക്ഷും നിബിയാൻ ലും മൂന്ന് വയസ്സില് ചേർക്കണം എന്നാലേ കാര്യള്ളൂ തോന്ന്ണു മൂന്ന് വർഷംണ്ട് തോണു തിബ്യാനൊക്കെ ആഹ് ആഹ്
അപ്പൊ മൂന്ന് വയസ്സായോ ചോയ്ച്ചാ ആയിട്ടില്ല്യ
ആഹ് ഇന്നാലും ചെലോര് രണ്ടര വയസിലൊക്കെ ചേർക്ക്ണ്ട് മൂന്ന് വർഷം ആയത്കൊണ്ട് അഞ്ച് വയസ്സിലൊള്ളൂ ഒന്നിലെത്തൊള്ളൂ അഞ്ച് വയസ്സ് കയ്യും മൂന്ന് വയസ്സാവുമ്പള് ആറ് വയസ് ആവൂലേ മറ്റേതാവുമ്പള് ഇങ്ങള് നാലു വയസ്സിലൊക്കെ ചേർക ക്കാണ്ന്ന്ണ്ടെങ്കില് മൂന്ന് വർഷം കയ്ഞ്ഞ് ഏയ് വയസ്സാവും ഒന്നിലെത്തണങ്കില് അങ്ങനാവൂലേ അപ്പ വൺ അപ്പളും ഏജ് കൂടും പിന്നെ അമ്മക്ക് മൂന്ന് വർഷം വേണ്ട രണ്ട് വർഷം ജ് ആക്ക്യാ മതീന്ന് പറഞ്ഞാ പറ്റും തോന്ന്ണ് ണ്ട്
ഞാനുണ്ടോ
ആഹ് അങ്ങനെ പറ്റുംന്ന് തോന്ന്ണ് ഇബടെപ്പ ഇൻ്റെ മൂത്താപ്പാന്റെ പേരക്കുട്ടിനെണ്ട് അങ്ങനെ ചേർത്ത്ട്ട് തിബ്‌യാന
അയിന് ഈ മൂന്ന് വർഷം പറിമ്പൊ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അല്ലേ അവടെ
അങ്ങനല്ല മൂന്ന് വർഷം ഈ തിബ് യാന് മൂന്ന് വർഷാണ് ശരിക്കത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന്ക്കിര് ത്തൊള്ളൂ ഒന്ന്ക്കിര്
ഉം ഇവടെ എളാപ്പാൻ്റെ മോള്ണ്ട് എളാപ്പാന മോള് ഓപ്പൊ ഒന്നാ അതാത് ഓട്ത്ത ഒന്നാം ക്ലാസ്സാണ് അപ്പൊ ഇഞ് ചേർത്തുമ്പൊ രണ്ടാം ക്ലാസ്ക്ക് ചേർത്ത്യ മതിയന്നേ അതെ പക്ഷെ ആ മാമോ ഇഞ്ഒന്നാ ക്ലാസ്ക്ക് ചേർത്താലോ അപ്പൊ ഇഞ് വയസ്സ് കൂടോ എ ചോയി ചിപ്പേ
ആഹ് ആ ആ അല്ല അങ്ങനെ അങ്ങോട്ട ഇണ്ടാക്കാതൊണ്ട് നമക്ക് ഒരു ഞ് മൂന്ന് വർഷം വേണ്ടെങ്കില് രണ്ടു വർഷം പോയിട്ട് കേക്ക അപ്പ അവിടെ ഫസ്റ്റ് തന്നെ എ ബി സി അന പഠപ്പിക്കില്ല തോുന്നുണ്ട് ആദ്യം അവർക്കിള്ള ദിക്കറും കാര്യവും അങ്ങനത്തെ ഓരോന്നാണ് കുണു ഫസ്റ്റ് ആ അതൊക്കെകാരം
അത് ഇത് ഇറങ്ങുമ്പോ മൂന്നൊല്ലാം ഇറങ്ങുമ്പോതിന് യാസീൻവരെ പഠിപ്പിക്കുവല്ലോ
ആ് അപ്പപിന്നെ കുഴപ്പല്ല അത്ബടെ ന്റെ മോള് പഠിക്ക്ണോടത്തുണ്ട് സൂറത്തുകളും അപിന്നെ നമക്ക് ദിക്ക്റ് നമ്മള് കെടക്കാ പോകുമ്പോള്ള ദിക്ക്റ് ബാത്റൂമേ കയറാള്ളദിക്ക്റ് യാത്ര ചെയ്യാൻപോളോക്കെ ദിക്ർ അതൊക്കെണ്ട്ഓൾഅസ്മിന്റെ ഇതാണ് അവള് അവള് അസ്മി അണ് ആഹ് അതിലുണ്ട് അതിലുണ്ട് ദിക്ർ ദുആക്കെണ്ട് എല്ലാതും ഉണ്ട് പക്ഷെ യാസീനങ്ങനതൊന്നും ഇല്ലഞ് യു കെ ജിലും ഇല്ല യു കെ ജിലും ഇതന്റെ സുറത്ളാണ് എൽ കെ ജിന്ന് കുൽഹുവള്ളാഹ് വരെ കുലുവെള്ളാഹ് തബത്ത് ക്കെ എട്ത് തബത്തും പിന്നെ നാ അഞ്ചുആറ് സൂറത് എൽ കെ ജിന്ന്ട്ത്. ഇനി യു കെ ജീല് വേറെ സൂറത്തളാണ് അയ്നേക്കാളും ഒന്നുകൂടി വൽപ്പള്ള വല്യ സൂറ ഒക്കെ നമ്മള് പഠിപ്പിചൊടുക്കുമ്പോൾ ഓർമ്മണ്ടാവും പിന്നെ ചോയ്ക്കുമ്പോ ഓർമ്മണ്ടാവൂല്ല അതെന്നെ മ്
അങ്ങന ഒക്കേൺ വിചാരിച്ചത് ഇങ്ങൾ എങ്ങനെ പ്ലസ്
ഞാന് പ്ലസ് ടു കഴിഞ് ഡിഗ്രി ഫൈനൽ ഫൈനൽ ഇയർ വരെ പോയിക്ണ് ഫൈനൽ ഇയർ കപ്ലീറ്റ് ആയില്ല അപ്പോതിന് കല്യാണം കഴിഞ്ഞു ഒരെ ര രണ്ട് മാസം ഞാൻ ബികോമേര്ന്ന്
അയ്യോ നല്ലൊരു വോയ്സൊക്കേണല്ലോ എടുത്തത്
ആ അപ്പൊ രണ്ടു മാസം പോയി രണ്ട് മൂന്ന് മാസം പോയി പിന്നെ പിന്നെ പോ പോവാൻ പറ്റിയില്ല പിന്നെ അത് പിന്നേ കല്യാണം കഴിഞ്ഞു പിന്നെ ഹസ്ബന്റിനോട് വല്യതാല്പര് ഹസ്ബന്റിന് തല്പര്യണ്ടായിട്ട് ട്ട് വീട്ട്ല് ഉമ്മാക്കൊന്നു താല്പര്യണ്ടായിരുന്നില്ല പിന്നെ അവർക്കും താല്പര്യയപ്പോ നമ്മള് പോയിട്ട് കാര്യലല്ലോ പിന്നെ നമ്മള് വാശിപിടി
തൊക്കെപൊയിക്കാണെങ്കില് ലാസ്റ്റ് ഇയറിൽ കമ്ബ്ലീറ്റ്താമതിയാർന്ന്
അങ്ങനെ പിന്നെ ഞാൻ എക്സാംഎഴുധി പിന്നെ ബി കോം ആവ്മ്പൊ പിന്ന നമ്മള്തിയറിയായും തൊക്കെള്ളതല്ല അപ്പൊ പിന്നെകുറ ക്ലാസിലിരിക്കാതെ നമക്ക് എങ്ങനായാലും പറ്റൂല തിയറീസ്ഒക്കെ
അതെ അതെ ആ അതന്നെ ബികോമിന്റെ ക്ലാസ്സ് അറ്റൻണ്ട് ചെയ്യ ക്കിഉള്ളതോക്കേണെങ്കിൽ ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ ഇംഗ്ലീഷോക്കെണെങ്കിൽ വായിചോക്കിയാ തന്നെ മനസ്സിലാവും
ആ അങ്ങനന്തെലും ഇതൊക്കെ കിട്ടിയാലും നമുക്ക് പിന്നെ ഹ് കാണാതെ പഠിച്കാണ്ട് എഴ്തിട്ക്കാ ചരിത്രങ്ങളൊക്ക ക്കല്ലേ ഇതദല്ലല്ലോ ഇത്പിന്ന നമ്മള് ക്ലാഇതെങ്ങനെയാണ് ചെയ്യേണ്ടതന്ന് നമ്മള് ക്ലാസ്
ചെയ്യണ്ട പ്രോബ്ലം ചെയ്ത് ഉത്തരം സെയിം ആയി ഉത്തരം തന്നുണ്ടാവോ അതേ മാതിരി ചോ
ആഹ് ശരിയാണ് ശരി അതൊക്കെതനേണ് ആർക്കാ അതൊക്കെ കറക്റ്റ് ആക്കണ്ടേ അപ്പൊ ഞാന് ഉച്ചക് ആഹ് ആ ആ ങ്ങള് പട്ചോനിങ്ങൾ പ്ലസ്ടുആ പടിച്ചീന്ന്
ഏ ഞാന് പ്ലസ് ടുമാന്റീസേർന്ന് പ്ലസ്ടു കഴിഞ്ഞ് നേരെ കല്യാണം കഴിഞ്ഞതാ ആഹ് അല്ല പക്ഷ ഞാന ഇപ്പൊ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യുന്ന്ണ്ട് അഓണ്ട് എനിക്കയിനെ പറ്റിയറിയാ
ആ് ആ ആ ആ പിന്നെ ഞാന് പോയിട്ടില്ല ഒരു കോയിസിനും പിന്ന പോവാപറ്റീല അക്കൗണ്ടിങ് കോഴ്സ്ചെയാന്നൊക്കെള്ള താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അത് അക്കൗണ്ടിംഗ കോഴസിനൊക്കെ എത്ര റേറ്റ് വരുന്ന്
അത്പലേതുണ്ട് ഇപ്പോ ഞാന് ഫോറിനും കൂടിആ എടുത്തത് അപ്പൊ എനിക്ക് ഇരുപത്തിമൂന്നേ നാന്നൂറ് അത് നാട്ടി ത്തെ മാത്രമാണ്ന്നങ്കിൽ പതിനാല്
ആഹ് പതിനാലെര ആ അപ്പം എത്രയ എന്താണ് എത്ര ഇതാണ് ഇയറാണോ അതോ മന്താണോ
അല്ല മോ മും തനെ മമ്താണ് ഇനിക്പ്പോ എന്താറയ ആറു മാസാണ് അഞ്ചു മാസാണ് പിന്നെ നാട്ടിത്തെ മാത്രള്ളതാണെങ്കിൽ നാലു മാസം ഒള്ളൂ
നാല് മാസം ഒള്ളൂലേ പതിനാല് രൂപ ലെ പക്ഷേ പതിനാല് രൂപ നല്ല ഇവിടെയൊക്കെ നല്ല ഒരു പാട് ക്യാഷ് ആല്ല പറഞ്ഞത്.
ഏഹ് അതിയില്ല നല്ല വാല്യൂ ഉണ്ട് പിന്നെ പ്ലേസ്ഡ് ആക്കി തരും. ഒക്കണ്ട്, ആരുല്ല ടീച്ചേഴ്സ്. അതിൽ ഞാൻ ചേർന്നിട്ടൊള്ളൂ ഞാൻ പഠിച്ചൊണ്ട് നിൽക്കാണ് ഒരു മാസം ആയിട്ടൊള്ളൂ പിന്നെ അങ്ങനെ നമ്മുക്ക് ഓരോത്തർക്കും ഓരോ ടീച്ചർ നല്ല രീതിയിലാണ്. പിന്നെ നമ്മൾ നമ്മൾ ഇഷ്ടത്തിന് നമ്മളെ ഫ്രീ ടൈമിൽ അനുസരിച്ചില്ല അപ്പോ തൊട്ട് അഞ്ചിൽവരെ ഓപ്പൺ ആക്കിതരാം നമുക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാണ്ട്
പോവല്ലെ അപ്പൊ ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് അല്ല ഓരോ ബാച്ച് നമ്മളുടെ ഇഷ്ടത്തിനുസരിച്ച് ഇതാക്കും അപ്പോൾ ഓരോക്കും ഓരോ ടീച്ചർ അല്ലെ ആഹ് അങ്ങനെ അങ്ങനൊന്നും കേട്ടിട്ടില്ല ഞാൻ ആദ്യയിട്ട് കേൾക്കാണ്.
ആഹ് രണ്ട് ടീച്ചറേ ഒള്ളു.
ആഹ് ആഹ്
രണ്ട് ടീച്ചർ ഉണ്ടാവൊള്ളു പക്ഷെ നമുക്ക് അത് പറഞ്ഞു തരും ഓരോരുത്തർ നമ്മളെട്ത്ത്ക് ട്ത്ത്ക്ക് വന്ന്ങ്ങാണ്ട് നമുക്ക് ഓരോ
ആഹ് ഓക്കേടാ
ആഹ്
ഓക്കെ ഓക്കെ